ആഹ് കേക്കൻ പറയുന്നത്.
കേൾക്കില്യേ?
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ എന്തോ ഉണ്ട് ആഹ്. കേക്കുന്നുണ്ട് പറഞ്ഞോ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്.
ഹലോ.
കേക്കുന്നുണ്ട് പറഞ്ഞോ.
ആഹ് ആഹ് ഇപ്പള കേക്കണെ ഒന്ന് സൗ നിങ്ങളെ സംസാരം കേൾക്കില്യ. ചെറിയെ സൗണ്ടാ.
കേക്കുന്നുണ്ടോ ഞാൻ പ
ആ ആഹ് ഇപ്പൊ കേക്കണ്ട്.
ആഹ് പറഞ്ഞോ എന്തോ ഒണ്ട് അവിടെ വിശേഷം മഴയൊക്കെ ഉണ്ടോ?
ഇല്ല്യ ഇന്ന് നല്ല വെയിലെറക്കിണ്ട് ഇന്നും ഇന്നലേം വെയിലേഞ് ഇന്നലെ മഗ്‌രിബ് ന് ശേഷം നല്ല മഴ രാവിലെ വരെ മഴേനി.
ആണോ ഇന്നെ ഇന്നലെ രാത്രീലോക്കെ ഇവടെ ഭയങ്കര മഴയായിര്ന്ന്.
ആഹ് ഇവടെ നല്ല മഴേയ്ന്നു. പക്ഷെ ഇന്നലെ നല്ലൊരു നമ്മളെ വേനൽ ല്ലില് അറിക്ക്ണ വെയ്ല് പോൽത്ത നല്ല വെയ്ലെല്ലാ തിര്മ്പിട്ടതു എല്ലാ സംഗതികളുന്നലെ ഒൺങ്ങീണ്.
ആണല്ലേ ആഹ് ശെര്യാണ് ഇന്നലെ രാത്രി ത്രി ഇവടെ ഭയങ്കര മഴേം കാറ്റൊക്കായിര്ന്നു. അപ്പം ഞാനങ്ങ് പേടിച്ചു പോയി ഇതെന്താണ് അത്രേം മഴേന്ന് പക്ഷെ ഇന്ന് നല്ല വെയ്ലായിര്ന്നു ഇവിടെ
ആഹ് ആഹ്
അങ്ങനെന്നെല്ലേ
ആഹ് അവടേം നൽ ഇങ്ങനെന്നെ നല്ല വെളിച്ചാ
ആഹ് പിന്നെ പ്രത്യേച്ച് വിശേഷോന്ന് പർ പറയാനായ്ട്ട് ഇനി രണ്ട് ഒര് മാസം രണ്ട് മാസം കഴിഞ്ഞാ ഇനി ഓണോല്ലേ വര്ന്നത് ഓണം ഒര് വല്ല്യേ ആഘോഷം തന്നെല്ലേ ഞങ്ങ ഞങ്ങളടെ നാട്ടിലത് വല്ല്യേ ആഘോഷാണ്. അവടക്കെ ഓണം ആഘോഷിക്കാറ്ണ്ടോ നല്ല രീതീയില്
ഓണം ആഘോഷിക്കാറ്ണ്ട് നല്ല എല്ലാരും ഇപ്പം ജാതിമതല്ലല്ലോ
ആണ് ആണ് ജാതി, മത ഫേദന്യെ നല്ല രീതീല് ആഘോഷി ക്ക്ന്ന ഒരു ഉത്സവം തന്നേണല്ലോ ഓണം ഓണോന്ന് പറയ്മ്പോ തന്നെ എൻ്റെ മനസ്സിൽ ഒത്തിരി ഓർമ്മകളാണ് കേറി വര്ന്നത്. പണ്ട് തൊട്ടേള്ള ഒത്തിരി ഒത്തിരി ഓർമ്മകള് അതില് ഒന്നാമതെന്ന് വെച്ചാ ഒ ഒന്നിച്ച് ഈ അത്തപ്പൂക്കള ഇട്ന്നതും അങ്ങനെ ഒര്മിച്ച് സദ്യ കഴിക്ക്ന്നതും അങ്ങനെയൊക്കെ നിങ്ങളവിടെ ഒര്മിച്ച് സദ്യയൊക്കെ ക കഴിക്കാറ്ണ്ടോ ഓണം ആവുമ്പം
ആഹ് ഞമ്മള് ഞമ്മളെ അയൽവാസി ഓ ഓ പിന്നെ ഞമ്മള് അങ്ങട്ട് ക്ഷണിക്കും.
ആണല്ലേ ആഹ് അപ്പൊ ആഹ് സദ്യേന്ന് പറ പറയുമ്പം തന്നെ ഒത്തിരി ഓർമ്മകളാണ് വര്ന്നത്. പായസവും, പഴവും, ചോറും, പരിപ്പും, പപ്പടവും, ഇങ്ങനെക്കെ ഉള്ള
എല്ലാ മ് അത് പറയും നമ്മളെ മക്കള് ആഹ് അസ് സദ്യക്കന്ന് കാത്ത് നിക്കാ ചെയ്യാ
ആഹ് ആണാണ് കാരണം ഈ ഓണം
അല്ലല്ലോ
ആഹ് മനസ്സിലായി മനസ്സിലായി കാരണം ഈ ഓണോന്ന് പറയുമ്പോ ഈ ഓ ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് സദ്യന്നെ. അത്പോലെ തന്നെ ഈ കുടുംബത്തിലെ എല്ലാവരും ഒത്ത്ചേ ചേര്ന്നതും ഒന്നിച്ച് ആഘോഷിക്കുന്നതുമായിട്ടുള്ള ഒര് ഉത്സവം പോലെ തന്നെയാണ്. ആണല്ലോ ഓണം. അപ്പ എല്ലാവരും ബന്ധു ക്കളും എല്ലാ സുഹൃത്ത്ക്കളും എല്ലാരും ഓരോ ദെവസോം ഓരോര്ത്തര്ടെ വീട്ടിലായിട്ടായിരിക്കും ഓണം ആഘോഷിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാത് അത്പോലെ തന്നെ അന്ന് അമ്പലത്തിൽ പോകും. അത്പോലെ അത്തപ്പൂക്കളം ഇടും പൂക്കളം ഇടും അങ്ങനെ ഒത്തിരി ഒണ്ട് ഇപ്
അതെ ആഹ് ഞമ്മള് കാണും ഞമ്മള് ഓല് ആസ് സെറ്റ് സാരി ഉട്ക്ക്ണത് കണ്ടാ തന്നെ ഞമ്മക്കൊര് മൻസ്സിനൊര് നല്ലൊര് സന്തോഷാ.
ആഹ് നിങ്ങൾ പറഞ്ഞ വളരെ ശെരിയാണ് കാരണം ഈ സെറ്റ് സാരി ഉട്ക്ക്ന്നത് ആ ഒക്കെ ഒര് തനി നാടൻ ശൈലിയിലാണ് നമ്മള് ഈ ഓണം ആഘോഷിക്ക്ന്നത് തന്നെ ഈ ഇപ്പ സെറ്റ് സാരി ഉട്ക്കുന്നത് മുണ്ട്ടുക്കുന്നത് ഷർ ട്ട് ട്ന്നത് അതൊക്കെ ഓണസമയത്താണ് മുല്ലപ്പൂ വെക്ക്ന്നത് ഇപ്പൊ ഓണത്തിന്റെ അത്തപ്പൂക്കളം ഇട്ന്ന കാര്യം തന്നെ പറയ്കയാണെങ്കി ഓണത്തിന് നമ്മള്പ്പം പണ്ടൊക്കെ ആണെങ്കിൽ പറമ്പിൽ നിന്നൊള്ളതും അങ്ങനൊള്ള പൂക്കളൊക്കെ ചേർത്ത് തായിര്ന്നു അത്തപ്പൂക്കൾ ഇട്ന്നത് വീട്ടിലുള്ളത് പക്ഷെ ഇപ്പോ അതെല്ലാം മാറി എടക്ക് വെച്ച്ത് കടേൽ നിന്ന് പൂ വങ്ങിച്ചിടാൻ തുടങ്ങി പിന്നെ അതിനു ശേഷം പ്ലാസ്റ്റിക് പൂക്കൾ തന്നെ ഉപയോഗിച്ചു തുടങ്ങി.
അതെ യോ അതന്നെ ഞാന് ഇന്നാള് ഇവരൊട് പറഞ്ഞ് പണ്ട് കാലത്ത് ത്ത് നമ്മളൊക്കെ കുട്ടി കുട്ടികളാകുമ്പോ നമ്മളെ ഇന്റെ അവിടുത്തെ അയൽവാസികൾക്കൊക്കെ നമ്മളെ തുമ്പ തുമ്പ പറിക്കാൻ കൊറച്ച് ബുദ്ധിമുട്ടാണല്ലോ എന്നിട്ട് ഞമ്മള് ഏൽപ്പിക്കും. മ് പിന്നെ മക്കളെ പറച്ചെര്യ പറഞ്ഞ നമ്മള് നല്ല പോലെ നല്ല തോനെ മറ്റേ എല കുമ്പളാക്കി തരും കേട്ട അതില് ഞമ്മള് ഇങ്ങനെ പറച്ച് കൊടുക്കെന് ചെയ്യല്.
ആഹ് ആണ് ആണ് കാരണം ഇപ്പ പക്ഷേ നമ്മടെ ഈ പറമ്പിലൊന്നും തുമ്പ പൂ ഒന്നും കാണാൻ പോലൂല്ല അതെല്ലാ ഇപ്പം
പറമ്പന്നല്ലേല്ലോ പറമ്പില് ഇപ്പോ ഒള്ളോ എല്ലാ പറമ്പിലും വീടും ഇള്ളത് മുയിവനും ഫ്ലാറ്റ് അങ്ങനെ അതിലാ അങ്ങനെ ഒരു കാട് നറഞ്ഞിക്കണ ഒരു പറമ്പ് ഇപ്പല്ലല്ലോ.
ആണ് ആണ് പക്ഷേ ഞങ്ങടെ സ്ഥലംന്ന് പറഞ്ഞ തീര ഗ്രാമമായിട്ടുള്ളൊരു പ്രദേശാണ്, അവിടെ ഇങ്ങനെ പറമ്പൊക്കെ ഉണ്ട് പക്ഷേ ഈ പഴയ പോലുള്ള തുമ്പപ്പൂവും മറ്റും ഒന്നും കാണാനൊന്നുല്ല അതെല്ലാം ഇപ്പം മാറി പോയി. അതുപോലെ തന്നെ ഈ ഇപ്പ ഇപ്പം തന്നെ ഇപ്പം വിഷു വന്നപ്പ സാധാരണ നമ്മള് കണി കാണാനായിട്ട് കണിക്കൊന്നയൊക്കെ പറിച്ച് വെക്കാറുണ്ടായിരുന്നു, എല്ലാ വർഷവും അത് കിട്ടാറുണ്ടായിരുന്നു പക്ഷേ ഈ വർഷം ക കണിക്കൊന്ന കിട്ടാറില്ലായിരുന്നു, അതുകൊണ്ട് പ്ലാസ്റ്റിക് കണിക്കൊന്ന കണി കണ്ടത്. അപ്പം അതെനിക്ക് അത്ര ഇഷ്ടായില്ല, ആഹ് അതെ അതെ.
ഏ ഇവിടെ നമ് പക്ഷേ നമ്മള് ഈ ഭാഗത്തൊ കൊന്നമരം ഇഷ്ടം പോലെ ഇണ്ട്ട്ടോ പലെ വീട്ടിലും ഇഷ്ടം പോലെ പൂത്ത് നിക്കും വിഷു ടൈമിന്.
ആണല്ലേ പക്ഷേ ഇവിടെയും വി വിഷുവിന്റെ സമയത്ത് ഇല്ലായിരുന്നു അ തിന് മുമ്പ് ഒത്തിരി കൊന്നപ്പൂവെല്ലാം പൂത്ത് നിന്ന് പക്ഷേ വിഷുന്റെ സമയം ആയപ്പഴ്ത്തേനും എല്ലാം പൊഴിഞ്ഞു പോയി, അങ്ങനെ എ നമ്മള് സാധാരണ ഈ കണി കാണുന്ന സാധനങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ട് കടയിൽ യിൽ പോകും, ഈ ചക്ക, മത്തങ്ങാ, മാമ്പഴം, ആ മുന്തിരി അത് പോലന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങൾള് ഏ ക്കെ വാങ്ങിക്കാനായിട്ട് വിഷു ഒരുക്കുവല്ലോ പോകും പക്ഷേ ആ സാ അ ഇപ്പോഴും നമുക്ക് കണിക്കുന്ന പൈസ കൊടുത്ത് വാങ്ങിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ വെട്ടം അവിടെ ചന്തയിൽ പോയപ്പം അങ്ങനെ പൈസ കൊടുത്ത് പോലും വാങ്ങിക്കേണ്ട ഒ ഒരു എ ഒ ഒന്നും ഇല്ലായിരുന്നു അവടെ ചന്തയിലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഹ് കണിക്കൊന്ന ക വാങ്ങിച്ചാണ് അത് വെച്ചാണ് ഞങ്ങളീവട്ടം കണികൊണ്ടത് അതുകൊണ്ട് ണ്ടെന്നെ ഈ വട്ടത്തെ വിഷു എനിക്ക് അത്ര ഇഷ്ടവായിട്ട് തോന്നിയില്ല.
അതെയോ ആ ഓണത്തിന് ഞാ ഒരതി ഇനിപ്പോ ങ്ങെനെ മയ മയപ്പാ സമയത്തൊക്കെ ആഗസ്റ്റ് സമയത്താണല്ലോ നല്ല മഴ ഉണ്ടാവ
ആ ആണാണ് ഈ സാധാരണ ഈ ഓണത്തിന്റെ സമയ ത്ത് കഴിഞ്ഞ വർഷം എനിക്ക് തോന്നു സെപ്റ്റംബറിലായിരുന്നു ഓണോന്ന് ഈ വ ട്ടോഗസ്റ്റിലാ തോന്ന് അപ്പോഇപ്പോഴീ മഴയാണ് ആ സമയത്ത് മഴയൊക്കെ ഒന്ന് മാറിയാ മതിയാരുന്നു എന്നാലല്ലേ ഞങ്ങടെ വീടിന്റെറടുത്ത് ക്ലബ്ബുകളൊക്കെ ഒണ്ടപ് പ്പൊ അവടെ ഒത്തിരി ഓണാഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്
ഉം ഓണത്തിന് ഇങ്ങനെ ഈ തറ കെട്ടിട്ട് അയ്മല് വ് പൂവുടുമ്പോ നൊരു ഭംഗിയണല്ലോ കൊടുക്ക നമ്മളവടെ അയൽവാസി ഇങ്ങട് പിന്നെ അയിന്റെ മേലെ ടാർപ്പായൊക്കെ കെട്ടിങ്ങനെ മു മൂടിട്ടിട്ട് ങ്ങ്ട് ഞാന് പറിം പയ്‌ക്കെ പൈസ കൊടുത്ത് പൂവ്ട്നീനൊരു കയ്ഞ്ഞ പ്രാവശ്യം ക്കൊതേ മാ ഇതില് മഴ ആയിട്ട് അവർ അതിന്റെ മേലെങ്ങെനെ ദാർപ്പായിടും ങ്ങ്ടപ്പൊ ആ പൂവ് കാണൂല ഇട്ണ് തെ അപ്പൊ ഞാൻ പറീം ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിട്ട് ഞമ്മക്കയിന്റൊരു ഭംഗി ആസ്വദിക്കാൻ കഴിയൂലാറിം.
ആണാണ് പക്ഷെ പണ്ടത്തെ രീതീന്ന് ഇപ്പൊ ഒത്തിരി മ വ്യത്യാസാണ് പണ്ടൊക്കെ ചാദ്യമേ ചാണകം മെഴുകിയിട്ട് അതിൻ്റെ മണ്ടീൽ അത് പൂവിട്ട് അത് അത്തപ്പൂ ഉണ്ടാക്കുവാരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും കാണലില്ല കാരണം മിക്കൊള്ള വീ ട്ടിലും ഇന്റർലോക്കാണ് ഇന്റർലോക്കൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് അതിന്റെ പുറത്താണ്. ഈ പൂക്കളൊക്കെ വെച്ച് ഇടുന്നത് അതുകൊണ്ടന്നെ ഹ് അതിലേ ഏറ്റവും കഷ്ടം ഈ പ്ലാസ്റ്റിക് പൂക്കൾ വാങ്ങുന്നതാ അതുപോലെ തന്നെ ഇപ്പ ഈ ഓണം ഞാൻ ഭയങ്കര സന്തോഷത്തോട് കൂടി കാത്തിരിക്കുന്നു പിന്നെന്ന് വെച്ചാൽ ക്ലബുകളിലില്ലെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒത്തിരി ക്ലബ്ബുകളുണ്ട് ആ ക്ലബ്ബിലൊക്കെ എപ്പോഴും ഓണപരിപാടികളൊക്കെ നടക്കും ഇഷ്ടംപോലെ ഓണ
ആഹ് അതാണ് ഇപ്പൊ ഈ വീട്ടിലല്ല ഇപ്പ നമ്മൾ ഒരു സ്കൂളിലാവട്ടെ അതേമാതിരി ഇപ്പ നമ്മള് ഒരു റെസിഡൻസ് കൂട്ടായ്മ ണ്ട് ആ റെസിഡൻസ് കൂട്ടായ്മേൽ പിന്നെ നമ്മൾ തന്നെ നമ്മൾ എല്ലാവരും വടെ അയല്വാസിക ളെല്ലാരും പാടെ ഒരു ആ ഓണ സമയത്ത് ഒരു സദ്യ ഉണ്ടാക്കി കഴിക്കും അങ്ങനൊക്കെണ്ട്.
അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി കളികളുണ്ട് സുന്ദരിക്ക് പൊട്ടുതൊടീല് പുലികളികള് അങ്ങനെ ഒത്തിരി തിരുവാതിരകളി കുട്ടികളുടെ ഓരോ നൃത്തങ്ങൾ പാട്ടുപാടൽ ഓണപ്പാട്ട് ഓണക്കളികൾ അങ്ങനെ അതുപോലെ തന്നെ കണ്ണ് കെട്ടിയിട്ട് കലം ഒടക്കുന്നത് അത് ഭയങ്കര രസമാണ് തന്നെ നല്ല രസമാണ് കാരണം കണ്ണ് കെട്ടിയിട്ട് ഉറിയടി അങ്ങനൊക്കെ ഉണ്ട് ഇങ്ങനെ കലം ഇങ്ങനെ
ആഹ് മനസ്സിലായി നമ്മളതൊക്കെ കൊറെ പങ്കെടുക്ക്
ആഹ് അങ്ങനൊക്കെ ചെയ്യും അതുപോലെ തന്നെ ക മിഠായി പെറുക്കലുണ്ട് നാരങ്ങ സ്പൂണിനാത്ത് വെച്ച് ആഹ് നാരങ്ങ സ്പൂണിൽ വെച്ച് കൊണ്ടുപോകുന്ന അങ്ങനെയുള്ള മത്സരം ഇഷ്ട ഇഷ്ടംപോലെ മത്സരങ്ങൾ ഞങ്ങടെ നാട്ടിൽ നടക്കാറുണ്ട് അവിടൊക്കെ എങ്ങനാ ഓണാഘോഷി
ആ അതന്നെ പറഞ്ഞെ നമ്മളിവിടെ റെസിഡൻസി റസിഡൻസ് ണ്ട് നമ്മളൊരു കൂട്ടായ്മ റസിഡൻസ് കൂട്ടായ്മ അതിലിങ്ങനെ ഓണപരിപാടി വെക്കും സദ്യ ഉണ്ടാവും അതേമാതിരി എല്ലാ പരിപാട്യും കുട്ടികൾക്ക് ഈ ലെമൺസ്പൂ ഇങ്ങൾ പറഞ്ഞ എല്ലാ പരിപാടികളും എല്ലാം കമ്പവലി അങ്ങനത്തെല്ലാ സംഗതികളും പെണ്ണുങ്ങൾക്ക് വേറെ ആണുങ്ങൾക്ക് വേറെ എന്നുള്ള രീതിയിൽ പലേ പരിപാടിയും വെക്കും
ആഹ് അത് തന്നെ അതുപോലെ തന്നെ ബലൂൺ വീർപ്പിക്കുന്ന മത്സരങ്ങ കാണും വെള്ളംകൂടി മത്സരം കാണും അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട് പക്ഷേ ഈ പിന്നെ- ഇമ ചിമ്മാ മത്സരം എന്ന് വെച്ചാൽ കണ്ണിങ്ങനെ അടയ്ക്കാതിരിക്കണം കണ്ണിങ്ങനെ- അടക്കിയേ ചെയ്യരുത് അപ്പോൾ കണ്ണിൽ കൂടെ വെള്ളം വരും അങ്ങനെയൊക്കെയുള്ള മത്സരങ്ങളുണ്ട് ഈ ഇത്- വെള്ളം കുടി മത്സരമൊക്കെ ചെലരൊക്കെ വല്ലാതൊക്കെ കുഴഞ്ഞ് വീഴുന്നൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കൊറേ മത്സരങ്ങൾ നടക്കുന്നുണ്ട് എത്ര ദെവസം ഈ ഓണാഘോഷം നാല് ദെവസം കാണും ഒന്നാം ഓണം രണ്ടാ ഓണം മൂവാ ഓണം നാലാം ഓണം തിരുവോണം അങ്ങനെയൊക്കെ- ഒത്തിരി ഉത്സവങ്ങള- ആഘോഷിക്കുന്നുണ്ട്
അവരെ പായസമാണ് ഇവിടെ മക്കളൊക്കെ കാത്തുനിക്കല പായസത്തിന് ആഹ് പായസം ഭയങ്കര ഒരു ടേസ്റ്റ് ആണല്ലോ
ആഹ് ആണാണ് മൂന്നാല് തരത്തിലുള്ള പായസമുണ്ട് അടപ്രഥമം കാണും - ബ്രഹ്മസലി കാണും കടലപ്പായസം- കാണും ഇങ്ങനെയൊക്കെ ഒത്തിരി പായസങ്ങളുണ്ട് ഭയങ്കര ആഘോഷമാണ് ഈ ഓണംന്ന് പറയുമ്പോൾ ഒരു- സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയൊക്കെ ഒരു ഉത്സവം പോലെയാണ് ഓണം
ഉം അവര്- ഡെല്ലി വെച്ച് ഞാൻ അതാപറയുക എപ്പോഴും പറയും നല്ല മട്ടാണ് ആ ഇപ്പണ്ടല്ലോ കുട്ടിക- യാലും ഒരു ഇങ്ങനെ എന്താ പറയാ അയ്ന് വേറെന്തൊരു പറയ്ലെ ഇങ്ങള് ഒരു പാവാട ഇങ്ങനെ ഒരു- സാരി ഉടുത്ത മാതിരി ഇണ്ടാകൂ
ആഹ് ഹാഫ് സാരിയാണോ
ആഹ് ഹാഫ് സാരി പോലെന്നെ ഇങ്ങനെ ഒരു പാവാട പോലെയാണ് പക്ഷെ ഒരു ഷോള് ഇങ്ങനെ ഇത് ആ പട്ടുപാവാടന്ന്- അതു പോലത്തെത്തതുമൽ ഇങ്ങനെ ഒരു ഷോൾ ഇങ്ങനെ അത്മേ കൂട്ടയിട്ട് ഇങ്ങനെങ്ങട്ട് ധാവണിയോ
ആഹ് ധാവണി ധാവണി ധാവണി
അതൊക്കെ അതും എല്ലാരുംപാടെ കൂടി ഒപ്പര അമ്പൽത്ത് പോണ കാണുമ്പോ എന്തോ രസാ നമ്മക്കൊരു മനസ്സിന് നല്ലൊരു സന്തോഷാ
ആൺ അതാണ് രാവിലെ എല്ലാരും പോയി അമ്പലത്തിൽ പോയി തൊഴുകാറുണ്ട് അതാണ് ഒരുമിച്ച് സദ്യ കഴിക്കുന്നത് എല്ലാം കൊണ്ടും എല്ലാരും ഒന്നിച്ച് ഒന്നിച്ച് ഒരു ആഘോ കാരണം നമ്മക്ക് ഒത്തിരി നമ്മടെ സുഹൃത്തുക്കളെല്ലാം വീട്ടി വരും ബന്ധു ക്കവെല്ലാരും ഒന്നിച്ച്, ഒന്നിച്ച് ഒരുമിച്ച്, പാചകം ചെയ്യും, ഒരുമിച്ച് സംസാരിച്ചിരിക്കും കാ രണം എല്ലാരും പയങ്കര തെരക്കായിട്ടുള്ള ജീവിതല്ലേ ഇപ്പം അയിന്റെ ഇടക്ക് എല്ലാർക്കും ഒത്തുകൂടാൻ പറ്റുന്ന ഒരു അവസ ആണി ഈ ഓണോ ഒണ്ടാക്കിത്തരുന്നത്.
അതെ അതെ ഉം
എന്നാ പിന്നെ ശരി ഞാൻ പിന്നെ വിളിക്കാ
ആഹ് ആയിക്കോട്ടെ ആഹ്